ഹലോ
ആഹ് കേക്ക്ന്നുണ്ട്. ന്നിട്ട് പറാ എന്തൊക്കെ വിശേഷം?
ഹാ എന്തുണ്ട് സുഖായിട്ടിരിക്കുന്നോ അത്താഴൊക്കായോ?
ഓഹ് ആയി ആയി കഴിച്ചോ?
കഴിച്ചില്ല ഞാൻ ചപ്പാത്തീം മൊട്ടക്കറിയും ഉണ്ടാക്കി വെച്ചതേയൊള്ളൂ.
ആഹ് ആഹ് ചപ്പാത്ത്യാണോ പ്പം? ആഹ് ഇവടെ ചോറാണ് ഇവടെല്ലാരും ചോറാ കഴിക്ക.
ആഹ് ആഹ് ഇവടെ വൈ ഇവടെ ഒരു നേരവേ ചോറൊള്ളൂ.
പിന്നെ ചപ്പാത്തി എന്തേലും അങ്ങനെയായിട്ടെന്തെലുവയിരിക്കും കൂടുതലും ചപ്പാത്തിയായിരിക്കും വൈന്നേരം.
ആഹ് വടെ ചപ്പാത്തി ആർക്കും വല്ല്യേഷ്ടല്ല.
അല്ലാല്ലേ? ഉം.
ആഹ്.
ഉം പിള്ളാരെക്കെന്തേ ഒറങ്ങ്യോ? ഓഹ് പിള്ളാര് ഉം
ഒറക്കൊക്കെ വന്ന് തൊടങ്ങി.
അതെ ഉം
ഉം ഇന്നുച്ചക്ക് കടന്നിട്ട് ഒറങ്ങീട്ടൊന്നുല്ല പോർത്ത് പോയ കാരണം.
ആഹ് ആഹ്
ഉം പിന്നെ വേറെന്തെക്കെ മഴ ണ്ടായിര്ന്നോ ഇന്ന്?
ഇന്ന് ഉച്ച കഴിഞ്ഞ് മഴയായിര്ന്നേ ഹാം പിന്നെ അങ്ങ് ഇപ്പൊ ചാറി ചാറി നിക്കുന്നു അങ്ങനെ
ഇവടെ ഞങ്ങളെ ബ് അരി ഏഴുമണിയൊക്കായപ്പോ ചെറിയൊര് ചാറല് ഇന്ന് മഴ പെയ്തിട്ടില്ല.
ഇപ്പൊ ഈ മഴ പെയ്യുന്നൊണ്ട ചൂടിന് ഇച്ചിരി ആശ്വാസോണ്ടേ അല്ലെങ്കി എന്തൊരു ചൂ ചൂടാര്ന്നു.
ഇവടെന്ന് ചെറിയ മഴയാകൊണ്ട് ചൂടാ.
ചൂടാല്ലേ ആഹ്. ആഹ് ഇങ്ങോട്ട് നല്ല ത്രയും എഹ് ഇന്ന് ത്ര ഒരു ഇന്ന് രാവിലൊട്ട് മൂടി കെടക്കുവായിരുന്നു.
ആഹ് ഇവടെ നല്ല വെയിലാണ്ന്ന്.
ആഹ് ആഹ് അത്കൊണ്ട് വെല്ല്യൊരു
ഉം
ഒരു ഓണ്ടൊരു വൈന്നേരെക്കാ ണെ നല്ലൊരു സുഖം കിട്ടുവേ ഒറങ്ങാനൊക്കെ ആണെങ്കില്
ആഹ് ആഹ് അതല്ല ഫാനിട്ട സുഖണ്. അല്ലെങ്കിൽ ചൂടെന്നെ
ആഹ് ആഹ് ആഹ്
രാത്രിയൊക്കെ ഇപ്പൊ കൊറർച്ചീസം മഴെയ്തൊണ്ടേ
ആഹ് മഴയായതോണ്ട്ല്ലേ
ഉം പകലൊക്കെ ഭയങ്കര ചൂടാ.
മഴയാകുമ്പം പ്രളയം പ്രതി പേടിക്കണം.
അതെ സൂര്യാഘാതം എല്ലാം കൊണ്ടും പേട്യാണ്. തണ്പ്പ് തണ്പ്പ് കാലം നല്ലത്.
അതൊരു സൈഡി കൂടെ ഉം
ഇപ്രാവശ്യം പാമ്പ് കൊർച്ച് കൂടുതലാണ്.
ആ പാമ്പ് പാ ഈ പ്രാശ്യം ഇച്ചിരി കൂട്തലാ
ഉം
കഴിഞ്ഞൂസാണെങ്കില് അവിടെ വി ഒരു നമ്മുടെ വീടിൻ്റെ തൊട്ടട്ത്തൊരു വീട്ടില്
ഉം
അവടെ ഈ തേങ്ങ കൂട്ടിയിട്ടത്‌ര്ന്നായ്ര്ന്നു അതിനകത്ത് ഞാൻ തേങ്ങെ കൈ കൊണ്ട് വാരിയെട്ത്തു അപ്പളും ഇതിനെയെക്കെ ശ്രദ്ധിച്ചില്ലേ അത് കഴിഞ്ഞ് നോക്കിയപ്പളാണ് ഈ പാമ്പ് എളകി വര്ന്നതും ചുമ്മാ ന്നിട്ട് മര രണ്ട് പാമ്പ് അതിനകത്ത്
ആഹ് അത് ഒന്നും പറ്റിയൊന്നുംല്ലല്ലോ
ആഹ് ഇല്ല കുഴപ്പല്ല ന്ന് വെച്ചാല് ആ സമയത്താണ് നമ്മള് കയ്യിട്ടാ തേങ്ങാ വാരിയെ ഇപ്പർത്ത് നിക്കുമ്പ നമ്മള് ചെയ്തോകൊണ്ടിരിക്കുവാ പക്ഷേ ആ സമയത്താവ്മ്പം ഫാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു കാെഴപ്പ ഇല്ലാ
അതെ ആഹ്
അ ഹാ പക്ഷെ ഒരബദ്ധം
കണ്ടത് ഭാഗ്യംന്ന് പറയ് അതൊക്കെ മതി
അ ചേച്ചി ഇതു പോലെങ്ങെനെ നമ്മെള് വേസ്റ്റ് കൂട്ടി ഇട്ന്നിടെക്കെ ഒന്ന് ശ്രെദ്ധിക്കയാണെങ്കിലേ
അതേ പ്പാെ രാത്രി ചൂടത്ത് ജനല് തൊറന്നിട്ട് കട ന്നാ തന്നെ പേട്യാ ഈ കാൽത്ത് പാമ്പെന്തേലും കേറുംന്ന്ള്ളെരു പേടി നല്ല ചൂടായ നേര്ത്തൊക്കെ
അതെ വെല്യ ചൂട്ള്ളെട്ത്ത്
ആഹ് കടന്ന് ഒറങ്ങി പോവുമ്പ ഒന്നും അറിയൂലല്ലോ അപ്പൊ വേഗം കെടക്കാൻ നേരത്ത് ജൻലടക്കും
ആഹ് അതെ റൂമിന്റെ ജനലൊന്നും അങ്ങെനെ തൊറന്നിടാതെ അങ്ങെനെ പിന്നെ ഈ തണലി ചെട്യൊക്കെ വെക്ക്ന്നത് നമ്മള് ജനലിന്റെ സൈഡിലൊക്കെല്ലേ ചെടികളൊക്കെ വെ ക്ക്ന്നെ അതൊക്കെ അങ്ങ് ഈ തണ്പ്പുള്ളോടത്ത് ഈ പാമ്പ് വന്നിരിക്കൂല കൂട്തലേ
ആ പുല്ല് ചെടിയൊക്കെല്ലേ അയ്ലൊക്കെങ്ങെനെ ചുറ്റിപ്പെട്ഞ്ഞ് കെടന്ന നമ്മള് കാണേല്ല ഇവടെക്കെ വ വണ്ടീന്റെ ടയറിന്റെ ഉള്ളി മണ്ണ് നെർച്ചിട്ട് ആ പുല്ല് ചെടി നെറയും ഹെൽമെറ്റിലല്ലാ ആഹ് അതെ ഇത് അങ്ങൻത്തെ ചെടി ഇപ്പ മഴ പെയ്തപ്പ നല്ലങ്ങെനെണ്ടായിട്ട്ണ്ട് അയ്ന്റുള്ളിലൊക്കെ ഇര്ന്നാ കാണേല്ല
നിങ്ങൾടെ സൈഡിലിങ്ങെനെ വെച്ചിട്ടേ
ശ്രദ്ധിക്കണേ എല്ലാടത്തും
അതെ
നമ്മള് കെടെക്ക്മ്പളാണേലും ബെഡൊക്കൊന്ന് നന്നായിട്ട് കൊട്ടി വിരിച്ചെട്ത്തേ കണ്ടില്ലേ രണ്ടു പിള്ളേര് ഫോണും കണ്ടോണ്ട് കെടെന്നതാ അതിലൊരാള് പോയില്ലേ
അതന്നെ ക്കെ പേട്യാണ്റ്യാ
ഉം അതെ നമ്മള് സൂക്ഷിക്കേണ്ടത് നമ്മള് സൂക്ഷിക്കണം
അതെ
ചുറ്റും പരിസരവും എല്ലാം ഒന്ന് ഈ ഏഹ് എന്തേലും ഇതുപോലെ വേസ്റ്റാെക്കെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കി അതല്ലാം ഒന്ന് മാറ്റിയേ
ആഹ്
അലമാരേടെ അടിയും അലമാരേടെ മണ്ടേലൊക്കെയാണ് നമുക്ക് അതൊക്കെ നമ്മള് നം മ്മള് നോക്ക്ണെ സ്ഥലവല്ലല്ലോ
അവന്ന് ഇപ്പ എന്താന്നറിയോ പ്പം ഈ മഴ പെയ്തിട്ട് ഈ ചപ്പുകളൊക്കെ ഇങ്ങനെ അടിഞ്ഞ് കിട ഇയിന്റുള്ളിലൊക്കെ അവർക്ക് കെടെക്കാൻ നല്ല സുഖല്ലേ അട്പ്പത്ത് അപ്പൊ ഇതൊക്കെ കഴച്ചിട്ട് കൂടി കടന്നിറങ്ങാണ്
സിക്കകത്ത് ഫാൻക അല്ല എ സി ക്കകത്ത് പാമ്പിനെ കണ്ടിര്ന്നു കഴിഞ്ഞ ദിവസം ഫോണിനകത്ത് എന്തോ നോക്കിപ്പോ പ്പം കണ്ടതാ ഉം അയ്നാത്തൊക്കെ പാമ്പ് കേറിയിരിക്കുംന്നാരേലും കെര്തുന്നുണ്ടോ
അതെങ്ങെനേറിയോ മരങ്ങള് വീടിന്റെ സൈഡില്ണ്ടെങ്കി കൊമ്പിൽ കേറിയിട്ടാണ് അത് എ സി
ആഹ് ഈ ജനലിക്കൂടെ ഒക്കെ ആ ചെറിയൊരു
നലി കൂടേം വെന്റിലേറ്ററി കൂടേം വെന്റിലേറ്ററിലൂടൊക്കെ കേറി അതി കേറിട്ട് എ സി യില് അത് പറഞ്ഞു മരക്കൊമ്പുകളൊക്കെ മാങ്ങ ഇങ്ങനെ മേലേക്ക് തൂങ്ങി നിക്കണ്ട്
അത് പറമ്പിലേക്കൊക്കെ ഇറങ്ങുമ്പോ നമ്മള് സൂക്ഷിക്കുക
ഇവിടെ പിന്നെ പറമ്പൊന്നുല്ല വീടിന്റെ ഉള്ളു
പിന്നെ ഫുഡ് കഴിക്കലോ ഇന്നേ സ്പെഷ്യലൊന്നുല്ല മീൻ കറി ഇന്ന് മീനുണ്ട് ചോറും ഉച്ചക്ക് ഉണ്ടാക്കിയതല്ലേ വൈകിട്ട് വേറെണ്ടാക്കാറൊന്നുല്ല ഉം
ആഹ്
അതിങ്ങട് കഴിക്കുക വന്നിട്ടില്ല
എല്ലാ ദെവസവും ഒരു പോലെ ഉള്ളൂ സ്പെഷ്യൽന്ന് പറഞ്ഞ് ഒന്നുയില്ല എല്ലാ ഐറ്റങ്ങളും ഉണ്ടാക്കോ ഫുഡില് എല്ലാ ഐറ്റോം ഉണ്ടാക്കുവോന്ന്
ഓഹ് ഉണ്ടാക്കും
ആഹ് വെജ് നോൺ വെജും എല്ലാം ഉണ്ടാക്കുമോ
ഓഹ് എല്ലാം ഉണ്ടാക്കും ഉം ഇടെങ്ങനില്ല പക്ഷെ ഇവിടെ മീനെങ്കിലും ഓഹ് ബിരിയാണി നെയ്ച്ചോറ് കഫ്സ മന്തി എല്ലാം ഉണ്ടാക്കും ഫ്രൈഡ് റൈസ്
എല്ലാം ഉണ്ടാക്കും എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല
അത് യൂട്യൂബ് നോക്കിയാൽ മതിയല്ലോ എളുപ്പമാണ് ബിരിയാണി ഉണ്ടാക്കാൻ
ഒരിക്കലും അതങ്ങ് ശരിയായി വരുന്നില്ല നമ്മള് പിന്നെ എനിക്ക് ആ അയിറ്റം അത്ര ഇഷ്ടല്ലേ അതുകൊണ്ട് ഞാനും അങ്ങനെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ മെനക്കെടാറില്ല
ബിരിയാണി ഇഷ്ടം ഉള്ളി വച്ചിട്ട് ചിക്കൻ
ആഹ് ചിക്കൻ ബിരിയാണി ഇവിടെ പിള്ളേർക്ക് ഇഷ്ടവാ ആഹ് അപ്പ ഞങ്ങള് ഇടക്ക് പൊറത്തൊക്കെ പോകുമ്പോ മേടിച്ചു കൊടുക്കും അതല്ലാതെ-
ആഹ്
ഞാൻ ഉണ്ടാക്കിയിട്ട് അത് അങ്ങ് വിജയിച്ചിട്ടില്ല ബിരിയാണി
അത് ഒന്ന് രണ്ട് വട്ടം ട്രൈ ചെയ്യുമ്പോൾ ശരിയാവും
ആഹ് ആഹ് എങ്ങനെ കുക്ക്-
എളുപ്പം ആണ് ഇവിടെ അല്ലല്ല അടുപ്പത്ത് കാവുത്ത് അത് നമ്മള് അര്ച്ച് കഴിഞ്ഞാൽ അയ്ല് വെക്ക്ണേ ക്ക് ഉ വഴറ്റി ചതച്ച് ഈ ഉള്ളിയും തക്കാളിയും വഴറ്റി പിന്നെ- ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി വെളു- ഉള്ളി ഇതൊക്കെ ചതച്ചത് അയി ക്കിട് പിന്നെ നമുക്ക് ബിരി- ച്ചിട്ട് മല്ലിചെപ്പും പൊതീന അരിഞ്ഞു വെച്ചത് ഇല്ലേ അതായ്- ഇട്ടുകൊടുക്കുവാ പിന്നെ-
ഇത് കിറ്റായിട്ട് മേടിക്കാൻ കിട്ടുക അല്ല അങ്ങനെയാണോ മേടിക്കുക അതോ നമ്മള് സപ്പറേറ്റ് സപ്പറേറ് ആയിട്ട് മേടിക്കുകയാണോ
അല്ല സപ്പറേറ് ആയിട്ട് ഉള്ളി ഒക്കെ വീട്ടിലുള്ള താണല്ലോ. എന്നട്ട് ഞമ്മൾ ചിക്കൻ പൊരിച്ചത് അയിലേക്ക് ഇടുക അയീക്കിട്ട് ഇളക്കിയിട്ട് അത് അങ്ങട്ട് മാറ്റി വെക്ക. ഒന്ന് കൊറച്ചിട്ട് ഒന്ന് ചൂടാവോളം വെച്ചിട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഞമ്മള് ചോറ്- ചോറിനുള്ള വെള്ളം അരി വെക്കലില്ലേ ആ വെള്ളം തെളിപ്പിച്ച്‌-
ഉം
വെച്ചിട്ട് അരി കടി മാരേ നം ചെറിയ വേവിൻ ഊട്ടീറ്റ് വട്ട ഇല്ലേ വട്ട ആ വെള്ളത്തിലെക്ക് ഒരു നാരങ്ങ മുറി ഏലക്കയൊക്കെ ഇട്ട് പിന്നെ- ഉറ്റിയെടുത്തിട്ട് കൊടുക്കുക അര മണിക്കൂർ കയിഞ്ഞു ഞമ്മൾക്ക് എട്ക്കാം
ഉം നമ്മുക്കത് സ്വാദോടെ എടുത്തു കഴിക്കാം അത് സ്ഥിരം ഉണ്ടാക്കുന്നോർക്ക് അത് എളുപ്പായിരിക്കുവേ ശരിയാണ് ആഹ് പക്ഷെ എനിക്കിത് അറിയത്തും ഇല്ലാത്ത കൊണ്ട് ഞാൻ അതിന് വേണ്ടി അങ്ങനെ എനിക്കതൊരു വലിയൊരു പണിയാ..
അപ്പൊ നമുക്ക് ണ്ടാക്കാൻകുഴപ്പമില്ല വേറെ കറികളൊന്നും നോക്കല്ല തൈര് ഉണ്ടാക്കിയാൽ മതിയല്ലോ അതില് അച്ചാർ അല്ലേ